ഹലോ കേൾക്കാമോ
ആഹ് എന്തൊക്കെയണ്ട് വിശേഷം സുഖല്ലേ
സുഖമായി പോണു എന്തൊക്കെയുണ്ട് താങ്കളുടെ വിശേഷങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചോ ഇതാ കിടക്കാ നിക്കാ താങ്കൾ കിടന്നോ
ആ ഞാൻ ഇപ്പ അതങ്ങനെ കിടന്നിട്ട സംസാരിക്ക്ണ്
ആഹ് അത് ശെരി കുഞ്ഞുങ്ങളോ
കുഞ്ഞുങ്ങൾ ഒന്നും ഒരാൾ ഒറങ്ങി ഒരാളു ദാണ്ടെ ഒറങ്ങിട്ടില്ല
ആഹ അത് ശരി.
എന്തൊക്കെണ്ട് വിശേഷം. കുട്ടിയള് ഒറങ്ങിയോ? ആ പ്പൊന്ന് ചെറ്തായിട്ടൊന്ന് ചാറി കോണ്ട് പോയി.
ആഹ്.
ചാറി കോണ്ട് പോയി.
ആഹ് വടെ നല്ല മഴാര്ന്നു.
എന്തായിരുന്നുഅതെ എന്താ ചോർക്ക് കൂട്ടാനെന്താ
ഊട്ടാന് മീൻ കറിം പയറുപ്പേരിം. അവിടെ എന്താ കൂട്ടാനൊക്കെ?
ഇവടെ കുമ്പളങ്ങളുടെ ഇ ല താളിച്ചതും സൊ യാബി റോസ്റ്റും
ആഹ്. അത് ശരി. സോയാബി നല്ല ടേസ്റ്റ് ആണല്ലേ.
അതെ അതെ. ഞാൻ ഒരുപാട് നാളായി ഞാനിപ്പോ. കുമ്പളങ്ങാടെ എല ഇങ്ങനെ കിട്ടലില്ലല്ലോ കുമ്പളങ്ങ മത്തണി
ആഹ് അതൊക്കെ റെയറാണല്ലോ
അതെ അപ്പൊ അത് ഒരുപാട് നാ ഇപ്പഴത്തന്നും ഓർമ്മയിലൊന്നും കഴിച്ചിട്ടുള്ളൊരു ഓർമ്മല്ല്യ. അപ്പൊ വീട്ടില് മ്മ കൊടുത്തയച്ചതാണ് മോന്റെ എര്ത്ത്. പിന്നെ അപ്പൊ വീട്ടിക്കില് പോയ പ്പളെ കൊടുത്തയച്ചതായിരുന്നോ പ്പന്നത് അപ്പൊപ്പൊ താളിച്ചു ഭയങ്കര ടാസ്റ്റ്.
ആഹ് അല്ലെലും നാഡൻ ഫുഡ് നല്ല അയ്ൻ ട്രിച്ച് ആണല്ലോ.
അതെ അതെ
ആ
പി ന്നെഎത്ര മക്കളാണ്
അതെ
ജ് വിട്ടിനൊ ആഹ്
നാട്ടില് നാട്ടില് ർക്ക് ഇല്ലേന്നോ?
അതെ
ലെയ്റ്റായിറ്റാണോ ഒറങ്ങാറ്
ഏയ് ഞാൻ നേരത്തെ ഒറങ്ങാറ്ണ്ട്. ഒരു പതിനൊന്നര
ആഹ് ഞ ഇന്ന്പ്പോ ഇന്ന്പ്പോ എന്ത ഒറക്കം വരും. ഞാന് പിന്നേ ഇന്നിപ്പോ ചോറും കറി യൊക്കെപ്പണ്ടാക്കിയിട്ടുള്ളൂ ഞാന്നൊരു ഉച്ചക്കൊരു മരിപ്പ്ണ്ടായിരുന്നു. അപ്പൊ അതിന് പോയി.
ആരാ മരിച്ചിര്ന്നത്?
ന്താണ് വല്ലുമ്മാന്റെ അറിയത്തിയാണ്
അ ആ അത് ശെരി. പ്രായായ
ആ ആ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങട്ട്പോവാനുള്ളത്കൊണ്ട് ഉച്ചക്ക് എന്ത് ചെയ്തു ഉച്ചക്ക് കുറച്ച്ച്ചോറ് മാത്രം വെച്ച് തലേ ഇന്നലത്തെ കറി കറിയുണ്ടായിരുന്നു. മീൻ പൊരിച്ചതൊക്കെണ്ടാ ഞാന് ഉച്ചക്ക് അങ്ങനെണ്ട് കഴിഞ്ഞു. പിന്നെ ഇപ്പളാണ് ഞാന് പിന്നേ നിസ്കാരൊക്കെ കഴിഞ്ഞ് ചോറും താളിപ്പും പിന്നേ റോസ്റ്റ് ഒക്കെ ണ്ടാക്കി അതക്ക കഴിയുമ്പോ കഴിച്ചിപ്പ കെടന്നിട്ടൊള്ളൂ. പൊതുവെ പതിനൊന്നരിം പന്ത്രണ്ട് അണി ഒക്കെ ആകും കടക്കുമ്പൊക്കെ.
ആ ഹ. ആണല്ലേ ഉം.
റെന്തക്കെ വിശേഷങ്ങള് അവ്ടെ.
ഞങ്ങള് ഇന്നലെ ഒന്നുംമീൻ വരണവരെ ഇരുന്നില്ല മഴണ്ട് നല്ല ശക്തമായ മഴയാണ് ആ
ആഹ് മീനൊന്നും വല്ലാതല്ല നല്ല റേറ്റ്ല്ലേ അപ്പൊ
നല്ല റേറ്റാണ് എന്മാര് കൊടുത്ത മുട്ട റേറ്റാണ്
അതെ ആ
പിന്നെ ഫ്രഷുംഅ ല്ല വരുന്നത് അത് ശരിയാണ് ഫ്രഷുഅല്ല റ്റ പഴകിതൊക്കെ വരുന്നത്.
നമ്മക്കൊക്കെ എന്ത് എരിക്കാവോയെ ഇഷ്ടവാണ്
ആ മക്കൾക്കാണെകൂടുതൽ ഇഷ്ടാണ് ചിക്കന്.
അതെയതെ അതെ അവർക്കില്ല നെയ്ച്ചോറോ നല്ല ബിരിയേണിയൊ അങ്ങനെ എന്തെല
ആ അതന്നെ സ്പെഷ്യലായ ആ അവരും ഹാപ്പിയാണ് ഞമ്മക്കും പണിയാക്കാണ്
മറ്റേ ഞമ്മള് നേരം വെള്ത്ത് ചോറും, കറിം, ഉപ്പേരിം പപ്പടൊക്കെണ്ടായാലും അത കൂട്ടാനേ ഉള്ളൂ വേറെ ഒന്നുംല്ലേക്കും അപ്പൊ എന്താ അതൊന്നും ഇഷ്ടപ്പെടൂലേ
ആ അത് ശെരിയാണ് ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെയ്നു ഉം
ആ അതെ നെയ്ച്ചോറും സാബാറും മീൻ മീൻകറിയും ന്നൊക്കെച്ച അവര് ഇച്ചതൊന്നും പറ്റുല ഇച്ച് ബിരിയാണിയോ, നെയ്‌ച്ചോറോ അങ്ങനത്തൊക്കെ പറ്റൊള്ളൊ
ആ അല്ലെങ്കിൽ അവർക്ക് ഹോട്ടൽ ഫുഡാണ് ഏറ്റവും പ്രിയം മ്മ്
ഏഹ് ഇത് ഇത് ഇല്ലാത്ത ആൾക്കാര് അത്രണ്ട്
അയ് ശരിയാണ് ഞമ്മള് ആ പണ്ടത്തെ അവസ്ഥിം നോക്കണെ എത്ര ആൾണ്ട് കിട്ടാതെ ജീവിക്ക്ണാര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടീട്ട് ആ
അപ്പൊ ഞാൻ പറയുംങ്ങാനും ഇതില്ലാത്ത റോഡ് സൈഡില് എത്രആൾക്കാര്
അത് ശരിയാണ് കുട്യളെ മ്മള ആർകെങ്കിലും അത് അ കൊറഞ്ഞ ജീ ജീവിക്കാൻ പഠിപ്പിക്കണം
അതെ ന്റെ മക്കള് അങ്ങ തന്നെ എല്ലാംകൊണ്ടും അറിയ്‌ല ഇ ഒന്നാമത്തത് ഒന്നാമത്തത് പറഞ്ഞാല് ഞമ്മക്ക് സാഹചര്യന്ന് പറഞ്ഞത് ഒന്നാമത്തെ പണത്തിന്റെ ബുദ്ധിമുട്ടന്നേണ് കാൻ അവരുടെ ഉപ്പടെകയ്യീന്ന് കിട്ടീട്ടു വേണം സാമ്പത്തികം ങ്ങനെ വല്യ അങ്ങിനെന്നുല്യാ അപ്പൊ പിന്നെ അവർക്ക് അറിയല്ലേ ഉപ്പാടടുത്തുഇല്ലാന്നുള്ളത് അവർക്ക് അറിയാം. പിന്നെഅങ്ങനെ പുറതൂത്തെ ഫുഡ് വേണെന്നണ്ട് വാശി പിടി ച്ചു കരയേ അങ്ങനെയൊന്നുംല്ല. അത് എന്തെങ്കിലും ഒൽ ക്കുവേണമെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ ഇണ്ടാക്കി കൊടുക്കും.
ആ
ഫുഡോന്നും പുറത്തൂന്നു വേടിക്കാറേയില്ല..
ഫുഡ് അത് വിശ്വസിച്ച് കഴിക്കാനും പറ്റൂല ഇപ്പൊ വയറിളക്കോ ഷിഗ ല്ലിയോ എല്ലായി - ത്തും ഓരോരോ അസുഖങ്ങളല്ലേ
അതെപിന്നെ അമ്മക്ക് പറഞ്ഞ ഇപ്പ ഞമ്മള് ആ വേടിക്ക്ണ ക്യാഷോണ്ട് ഞമ്മക് ഇവ്ടെ വീട്ടിലിണ്ടാ ഫുഡ്‌ ല്ലാർക്കും കഴിക്കാണ്ടാവും
അത് ശെരിയാണ് ഞമക്ക് വിശ്വസിച്ച് കഴിക്കാലോ കാശ് ഞമക്ക് പിന്നിം ഇണ്ടാക്കാ
മറ്റേത് പിന്നെ കൊറചേണ്ടാവുള്ളേനും പിന്നെ അത് ഒന്ന്ക്കും ഉണ്ടാവൂല നമ്മളെ വീട്ടില് നമ്മക്ക് എത്ര വേണേ കഴിക്കാലോ! ഞാൻ ഇന്റെ കുട്ടിയാളോട് അതാ പറയല് വേടിക്കണ്ട പക്ഷേ ഓര് വേടിക്കാനും പറച്ചിലൊന്നുല്ലട്ടോ
ഉം കുട്ടിയാൾക് അല്ലെങ്കിലും പോഷകാഹാരം കൊട്ക്കന്നേ നല്ലത് ആ
അതെ ഓര് ഓര് വല്ലപ്പോഴൊക്കെ പറയും ഫ്രണ്ടിന്റെ കൂടെ പോയി. മന്തി കഴിച്ചു പറയും അപ്പംഞാ പറയും അയിക്കോട്ടെ കൊഴപ്പൊന്നുല്ല ഞമ്മൾ എപ്പോളും അങ്ങനെ വാങ്ങി ങ്ങിക്കടുക്കൊന്നുല്ലന്ന് അങ്ങനെ ഇ ങ്ങനെ ചോദിച്ചോട്ടെ വിചാരിക്കും.
പറ്റൂല്ല എപ്പളേലൊക്ക തരക്കെട് ഉണ്ടാവിലേ വയറിനും കേടല്ലേ ഉം
ഈ അപ്പസോടിം അജ്നമോ ഇണ്ടാക്കുന്ന ഭക്ഷണങ്ങളല്ലേ
ഇതൊക്കെ യൂസ് ചെയ്യ്ണെ
ആതൻ ഏഹ് എത്രെ മക്കളാ രണ്ട് മക്കളോ മക്കളെത്ര മക്കളാണ്
ഒന്ന് ഒന്ന്
ആഹ് ഒരാളെ ഒള്ളൂ
ഒരാളാണ്
ആഹ് നാല് പേര്ണ്ട്
ആഹ് അത്ശരി ആഹ് വല്യ കുടുംബാണല്ലേ ഉം
മൂത്തത് പ്ലസ് ടു കയ്ഞ്ഞു ഒരാള് ട്രാസ്സ്ല്
ആഹ് അത് ശരി ഉം
ഉം വീട്ടില്ക്കെക്കെ പോവാറൊക്കെല്ലേ ഹസ്ബന്റ്ന്നർഞ്ഞാ നാട്ട്ലെന്നേണ്
ആഹ് വിര്ന്ന് പോവാറ്ണ്ടേ ഞാപ്പം വന്ന്ട്ട് രണ്ടൂസൊള്ളു ആയിട്ട്
ആഹ് മഡ്രസ്സ്ലീവില് പോയതാ
ഉം ഇബടെക്കെ നല്ല മഴെയേണേ നല്ല ഈ പാടപ്രദേശ ആകൊണ്ട് വള്ളപ്പൊക് ഇപ്പം ഇണ്ടാവാറുണ്ട് വെള്ളപ്പൊ കച്ച് ഈ മറ്റേ ഭൂമികുലുക്കം പോലെല്ലേ ഭൂചലനം എടെക്ക് ഇണ്ടാവാറ്ണ്ട് അപ്പം ഞൻക്കൊക്കെ വ്ടെ നിക്കാനൊക്കൊര് പേട്യാണേ നല്ല മഴയൊക്കെ പെയ്യെല്ലേ അപ്പം ഞങ്ങക്ക് അലേട്ട് ഇവിട്ന്ന് കിട്ടും അപ്പ ഞങ്ങളവ്ട്ന്ന് മാറി താമസിക്കലാണ്
മൊകെരെ അപ്പം ഇങ്ങളിത് ഇങ്ങളെ ന്താണ് വീട്ട്ല്ള്ളെ സാനങ്ങളൊക്കെ ങ്ങളെന്താ ചെയ്യാ വീട്ടിലെന്നെ വെക്കാ
ആഹ് വീട്ട്ല് വെക്കാന്നാേയ്ച്ചാല് ഞങ്ങ്ക്ക് അങ്ങ് മ്മാരി വല്യാെരു സാഹചര്യം ണ്ടാവാറ്ല്ലപ്പോ അപ്പർത്തു പ്പർത്തൊക്കെ വെരാന്നല്ലാ തെ ഇയാളെ വീട്ന്റെ അവിട്ക്ക് അധികങ്ങട്ട് വരാറില്ലാറിയാ ഉം അങ്ങെനെക്കെ ജീവിക്ക്ണു ഉം
യാണ്ലേ
അതെ പഠിക്കാണോ കുട്ട്യാളൊക്കെ പഠിക്കാണോ?
ആഹ് പഠിക്കാണ് അവര് പ്ലെസ്റ്റു പഠിക്കാ മൂത്താള് പ്ലെസ്റ്റു കയ്ഞ്ഞു രണ്ട് പേര് പ്ലസ്റ്റു കയിഞ്ഞു ഒരാള് ഡ്രാസ്ല് ഒരാൾ ട്രാ സില് ഒരാള് ഒന്നില്
നൊക്കെ നല്ല പ്രാധാന്യള്ള കാലത്താൺല്ലോ
അതെ അതെ അതെ
അപ്പ ഞമ്മള് നല്ല ത് കൊട്ത്ത് വളർത്തണം ട്യൂഷനൊക്കെ ആവശ്യനെങ്കി അതൊക്കെ കൊട്ത്തോളൂ
അതായത് ഞാ വള്ളം കേറാറൊക്കെൻണ്ടോ അങ്ങട്ട് മഴ പെയ്യുമ്പോ
കൂട്ടത്ത്ലാ
ഏഹ്
വെള്ളം കേറാറ്ണ്ടോന്നോ
ആഹ് മഴ പെയ്യുമ്പോ മഴ പെയ്യ് സമയത്ത് വെള്ളം കേറാറ്ണ്ടോ
പാടപ്രദേശാവോണ്ടെ വള്ള എ
പാടം പാടത്തിന്റെക്കെ
പാടത്തിന്റെക്കെ വക്കാണെ ആഹ് കൊ ങ്ങള് തോട് അപ്പ പിന്നെ ആഹ്
അതെ അതെ
അയിന്റേതായിട്ട്ള്ള ചെ
ഇന്നിപ്പൊഞ്ഞീ വല്ലാതെ മഴന്നുല്ല ലെ ആ ഇപ്പൊ പിന്നെ കഴിഞ്ഞമാതിരി യിക്കുള്ള മഴ എത്തിയിട്ടില്ല
ആണ് ഇപ്രാവശ്യം മഴ കൊറവാണ്ല്ലൊ അതോണ്ടെയ്ക്കാരം
കുറവാണ് അങ്ങനെ എപ്പളും ഇ പ്പളുക്കെ ആയിട്ട്ല്ലേ ആ പിന്നെ എത്ര മഴ പെയ്താലും പിന്നെ വെയിലടിക്കും അപ്പൊക്കെ വെള്ളം വറ്റും
ഇപ്പ ഇപ്പ മഴ പെയ്തിട്ടില്ലെങ്കി നല്ല അവസ്ഥാണ് ആ വെള്ളല്ലെങ്കിലും ജീവജാലങ്ങളും നമ്മൾക്കും ഭീഷ് ണിയാണ് ആണ് ആ ങ്ങളാടെ അവിടെ വെള്ള ക്കെണ്ടോ അതൊ ആ
ഞങ്ങളെ വീടിന്റെ ബാക്കില് പാടാ ണ് പക്ഷെ ഞങ്ങള് കൊർച് എ കരത്താണ് പക്ഷെ പാടും തോടൊക്കെ ഒന്നാവും ഞങ്ങളെ വ്ട്ക്ക്‌ വെള്ളൊന്നും കേറൂല പക്ഷെ ഈ ചൂരൽ മലേത്തെക്കെ പേക്ഷി നോക്കുമ്പോ തോന്നും ഇടിഞ്ഞു വീ യോന്നൊക്കെ തോന്നുട്ടോ ആ അതന്നെ
കെര്തൂലെ അങ്ങനെ പ്പണിക്കാര ചെയ്യ ങ്ങക്ക് അങ്ങനെ അവിടെ അങ്ങനെ ത് മുന്നറിയിപ്പ് നൽകാറില്ലേ
ഇവ്ടെ അങ്ങനത്തെ സാഹചര്യം ത് വരെ വിടെ ണ്ടായിട്ടില്ല ഇ ണ്ടാവാതിരിക്കട്ടെന്നാ കര്ത്ണത് ഇത് വരെ ണ്ടായിട്ടില്ല പക്ഷെ ന്നാലും മഴ മഴ പെയ്യുമ്പോക്കെ ആ അതെ മഴ പെയ്യുമ്പളൊക്ക ഇതുപോലെ ഓറഞ്ചലേട്ട് റെണ്ടലേട്ട് അങ്ങനെക്കെണ്ടാവാറുണ്ട്
ആ അത് ശരി
അങ്ങനെള്ളതൊക്കെണ്ടവണ്ട്
കുട്ടിൾക്കൊക്കെ സ്കൂളാലെ സ്കൂൾ മദ്രസ
ആഹ് അങ്ങനെ ഒഴിവ് അങ്ങനെക്കെ ണ്ടാവും ആഹ് അതൊക്കെ ണ്ടാവും ആ ജില്ലക്ക്‌ അവധി കൊടുക്കുമ്പളൊ ക്കെ സ്കൂൾ ണ്ടാവുല മദ്റസ ണ്ടാവൂല അങ്ങനെെ ആ കണ്ടാ
ആ അത് ശരി
പിന്നെ വേറെന്താ വിളിക്ക‌ണ്ട്ട്ടോ
ആ ഓക്കെ ശരി